ഹലോതാ
ഓ നമസ്കാരം നമസ്കാരം സുഖായിട്ടിരിക്കുന്നോ
ആഹ് സുഖവായിട്ടിരിക്കുന്ന്
രാത്രി ഫുഡൊക്കെ കഴിച്ചോ
രാത്രി ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഫുഡ് ഉണ്ടാക്കണം ഇനി
അയ്യോ ഇന നമ്മളൊക്കെ നേരത്തെേ കഴിക്കുന്ന ടീമുകളാണ്
ആഹ് ഞങ്ങ എനിക്ക് ഈ പ്രാമേഹത്തിന്റെ കുഴപ്പം ഉണ്ടായൊണ്ട് ഇച്ചിരി
ഉം
രാത്രിയ ആഏഹ രാത്രി ആയിട്ട് എന്തെങ്കിലും കഴിച്ച്ചോണ്ട് കിടക്കല്ലെങ്കിൽ പാതിരാത്രിയാവുമ്പോ ഭയങ്കര വിശപ്പായിരിക്കും
ഓഹ് ഷുഗർ
അപ്പ് ആ ഷുഗർ കുറയ അങ്ങനെയൊക്കെ ചെയ്യ അതുകൊണ്ട് ഇച്ചിരി പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലുമക്കെ കഴിച്ചുണ്ടങ്ങ്
പക്ഷേ ഇപ്പഴേ ഡോക്ടർമാരൊക്കെ പറയുന്നഅപ്പൊ അപ്പൊ ഓഹ് ഡോക്ടർമാരൊക്കെ പറയുവേ രാത്രിക്കു ള്ള ഫുഡ് നേരത്തേ കഴിക്കണന്ന്
അത് നേരത്തെ കഴിച്ചിട്ട് നമ്മള ഇച്ചിരി എന്തെങ്കിലും ഒന്ന് കഴിക്കും ഗുളിയാ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഓഡ് സോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ചെറുതായിട്ടൊ ഒന്ന് കഴിച്ചിട്ട് പിന്നെ രാരത്രി ആക്പം ഫുഡ് കഴിച്ചുകണ്ടേ കിടക്കത്തുള്ളൂല്ലെങ്കിൽ നമുക്ക് പാതിരാ ത്രി അയാവുമ്പം വിശന്ന് നമ്മുക്ക് ആ ഉറക്ക അങ്ങ് പോവും
ഓഹ് ഇൻസുലിൻ ഒന്നും എടുക്കത്തില്ല ഈ ഈ ഗുളികയെ കഴിക്കുന്നല്ലേ ആ ഇവിടെ അമ്മയ്ക്കും ഉണ്ട് ഞങ്ങളടെ അമ്മയ്ക്കും ഉണ്ട് ഷുഗറിന്റെ പ്രശ്ന അതുകൊണ്ട് നമുക്ക്റിയാം ആ ഒരു ബുദ്ധിമുട്ടേ
ആഹ് ആഹ് അതാ
അവർക്ക് ഇൻസുലിൻ അ ല്ല ഗുളികയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഗുളിയാ കഴിക്കുന്നത് ഒരു നേരം ഗുളിയ കഴ കുന്നതെള്ളൂ ആഹ് അതുവരെ ആഹ് ഉം ഉം ഇത്നി കുറഞ്ഞ എനിക്ക് തോ ന്ന ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കൂടി കൂടി വരും തോന്നുന്നു
ആഹ് ഡോക്ടർ പറഞ്ഞ താണോ ആന്നോ ഡോക്ടർ പറഞ്ഞ താണോ ഒരു നേരം കഴിച്ചാ മതിയന്ന്
ആഹ് ഒരു നേരം കഴി ച്ചാ മതിയന്ന് പറഞ്ഞ നമ്മളല്ല ഇടക്കിടക്ക് പരിശോധിക്കാൻ പോവുവല്ലോ
ഓഹ് ഓ അന്നേരം പറയാ അവര്
മ്മള് എ പരിശോധിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവര് പറയും ബില്ലടക്കും മരുന്നിന് വല്ല വ്യത്യാസപ്പെടുത്തണോങ്കി അവരാ ആ വിവരം നമ്മളടുത്ത് പറയും ഉം അന്നേരം നമ്മളത് അതങ്ങ് പിൻ ഇത് പറഞ്ഞ മതി
ഓ അടുത്ത് ഹെൽത്ത് സെന്റർ ഉണ്ടോ അതോ വേറെ ഹോസ്പിറ്റലിൽ പോവോ ആ ഹോസ്പിറ്റൽ പോവും
റ്റ് ത്ര പോവും വെ പനിടെ
പോവുംപോവും ആ
ആ അന്നേരം അല്ലെങ്കി പിന്നെ ഏതെങ്കിലും മ റ്റേത് കൊണ്ടുവന്ന്. പരിശോധിച്ച പിന്നെ. അതിന്റെ റിസൾട്ടങ്ങാനും. തെറ്റാണങ്കി പിന്നെ നമുക്ക് ആകെ..
ആ. അതൊരു ടെൻഷന. ആ ആസത്യാണ് ആ നമ്മളത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ല. ആ.. ഉം അങ്ങനെ. കേൾക്കാറുണ്ട്. ഇവടെ.. ആ ഇവിടെ. ഞങ്ങടെ അമ്മയും കൊണ്ട്. ഞാനാ ഹോസ്പിറ്റലിൽ പോന്നത് ചെക്കപ്പിന അ പ്പൊ പറയും നടക്കാം പ്രായള്ളതാണ് അമ്മക്ക്‌ നടക്കണം നടക്കാനന്നൊക്കെ ബുദ്ധിമുട്ടാ എന്നാലും പറയൊര് വടി കൊടുത്തിട്ട് നട നടക്കാൻ പറയണം.. നിങ്ങള് നടത്തിക്കണോന്ന് പറയു. വയ്യാന്ന് പറഞ്ഞാലും കൊറച്ച് കൊറച്ച് കൊറച്ചൊക്കെ നടക്കും.. മ്മ് മ്മ് ഹും നടക്കും. വടി വടി കുത്തിയേ നടക്കു അല്ലാതെ ബാലൻസ് കിട്ടത്തില്ല..
ആ ആ ഇവിടെ എനിക്ക്ന്ന് പറഞ്ഞാ ശരിക്ക് ജോലിയാ..
ആ ന്നട്ട് പിന്നെ
ആ ജോലി പ്രത്യേകിച്ച്. ഒരു എക്സസൈസിന്റെ. കാര്യ തീർന്നില്ല ആവശ്യയില്ല കാര്യ അഒണ്ട് മോ. മോളും കൊച്ചുങ്ങളും ഒക്കെ ഒണ്ട് ഏ മോള് കൊച്ച ആ അവരെ പൊറകെ ഓടണം ഹ് അവരെ ഒറകെ ഓടണം.. ന്നാ പിന്നെ രാവിലെ എഴുന്നേക്കാൻ.. രാവിലെ അല്ലേലും ഞാനങ്ങ് പിന്നെ രാവിലെ എഴുനേറ്റങ്ങ് ശീലി
ശീലയിപ്പോയി ആ അത് എനിക്കും അങ്ങനെ നമ്മള് തി രാവിലെ എഴുന്നേക്കുന്നത് പണ്ടുതൊട്ടേ നമ്മളൊക്കെ രാവിലെ എഴുന്നേക്കുന്ന. ടീ മുകളാണ്ടാ. ആ സമയം കഴിഞ്ഞ നമുക്ക് ഒറക്കം. പിന്നെ വരത്തില്ല. അ എത്ര ലേറ്റായിട്ട് ക്കെടന്നാല്.. എത്ര താമസിച്ച് കെടന്നാലും ആ സമയ ആവുമ്പൊ എഴുന്നേറ്റിരി നമുക്കലാറൊന്നു വേണ്ട ആ ആ അലാറേ വേണ്ട
ണ്ടായിരുന്നപ്പം. അവർക്ക്‌ രാവിലെ.. സ്കൂളി പോണം ബസ്സ് നേരത്തെ വരും. അപ്പഴി ഇവിടെ ആൻ. ഞങ്ങക്കിങ്ങനെ ഈ വാടക ബസ്സ് വരത്തില്ലാരുന്നു. ഞങ്ങക്ക് ഒത്തിരി ദൂരോട്ട്.. കൊണ്ടാക്കണം കൊച്ചുങ്ങളെ കൊണ്ടാക്കണം അന്നേരം പിന്നെ ഞാൻ അഞ്ചാറ് പിള്ളേരെ. ഇരുത്തി പഠി പ്പിക്കൊക്കെ. ചെയ്യുവായിരുന്നു. അന്നേരം ആ പിള്ളേര് ആ പിള്ളാര് വരുന്നേന് മുമ്പേ എനിക്ക്. എന്റെ പിള്ളാരെ. ഒരുക്കയും വേണം.. ആ. അല്ല അവർക്ക് വരുന്നേർക്ക്. ഏഴു മണിക്ക് ക്ക് അവരുടെ. കൂടെ ഞാൻ പഠിപ്പിക്കാനും. ഇരിക്കണ..
ആ അന്നേരം. നേരത്തെ ആ ഒരു ശീലം. അങ്ങനെയങ്ങുണ്ട്..
ല്ല അങ്ങനെ ഒണ്ട്. അപ്പം പിള്ളേരെ ന്റെ അടുത്ത് ചോയിക്കും. അമ്മയ്ക്ക് വേറെ പണിയില്ലേ. അമ്മയ്ക്ക് കെടന്ന് ഒറങ്ങികുടെന്ന്..
ആആ സത്യ. അങ്ങനെ ഇപ്പം ട്യൂഷൻ എടുപ്പില്ലേ. ഇപ്പം ട്യൂഷൻ എടുക്കത്തില്ലേ..
ന്നെടുക്കത്തില്ല കാര്യം. ഞാൻ ഈ മക്കളെ ഒക്കെ അങ്ങ് കല്യാണൊക്കെ കഴിച്ചപ്പഴത്തേക്കും.. ഔ ന്നെ അവരെടുത്തോട്ടൊക്കെ രണ്ടു ദിസൊക്കെ പോയന്ന്‌ നിക്കണോ ങ്കിലോ.
ക് ആഹാ അതൊരു ബുദ്ധിമു. ആഹ് ട്യൂഷൻണ്ടെ പിന്നെ നമുക്ക് വേറെ ഒരു ഒരു വേറ ഒന്നും നടക്കത്തില്ല.. ട്യൂഷൻ ഉണ്ടെങ്കി ആ സമയ ആഹ് ജോലിയല്ലേ.. ആഹ് അത് അല്ല രക്ഷകർത്താക്കള് നമ്മളെ പ്രതീക്ഷ്ച്ചിട്ടേ കൊണ്ടാക്കുന്നത് എന്നിട്ട് നമ്മള അത്രേ ആഹ് അമ്മളന്നേരത്രേം കരുതലോടെ നോക്കണ്ടേ. ഞാനും. അഹ് ആഹ് ഞാനും പണ്ട് ട്യൂഷൻ എടുക്കുവായിരുന്നു. ഉം അസ ത് ആ സമയവുമ്പോ നമ്മള് എവിടെ പോയലും ഒരു ടെൻഷനാ യ്യോ ആ സമയാവുമ്പോ വീ ട്ട് വരണല്ലോ ട്യൂഷൻ ഹ്ഹ്
വെയ്യുന്നേരം അവ ത് വരുന്നേനേ മുമ്പ് വെര്ന അമ്മള്. ജോലിയെല്ലാം തീർത്ത് വെളക്കില് വെരെ. നമ്മള് ഒരുക്കി വെച്ചിട്ടെ. എവരെ കൂടെ ഇരിക്കാൻ പറ്റതോള്ളൂ അന്നേരം അമ്മളെ പിള്ളേരും അതേ വരുവായതോണ്ട്. എവരൊക്കെ വരുമ്പോഴ് ട്ടുണ്ടാക്കി വെക്കണം. ഹ്ഹ് ഓല് വരുന്ന കൊച് ച്ങ്ങളന്നർഞ്ഞാ ഇവരെ കൂടെ വരുന്ന പുള്ള ഇവരേയും കൂടങ് ഇരുത്തണ്ടേ
ഉം ഉം
അവരെ ആ പണി തന്നെ ഇപ്പഴും പിന്നെ ഇപ്പം മോളെ കൊച്ചുങ്ങള് ഉണ്ടെങ്കില് അവരേം കൂടെ ഞാനങ്‌ പടിപ്പിക്കും അവർക്ക് ആഹ് അവർക്ക് ഏഹ് ഞാനങ് പഠിപ്പിക്കണം അവർക്കാണെങ്കി അവളെ അവരെ അമ്മ പറഞ് കൊട്ത്താ അവർക്ക് ശരിയാവത്തില്ല
ശരിയായത്തില്ല ആഹ് അമ്മാമ്മന്നെ പറഞ് കൊട്ക്കണം ആഹ് അങ്ങനെയാണ് ആഹ് ഒര് ടച്ച് കെടക്കുന്നുണ്ട് അത് അങ്ങനെല്ല ഇങ്ങനെ പഠിപ്പിച്ച് വരുന്നവർക്ക് ആഹ് ത ശരിയാവത്തോളന്ന് ആഹ് അതല്ല ഈ നമ്മളിങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നവർ ആഹ് ഒരു ശീലം അങ്ങോട്ട് വിടാം ആഹ് നമുക്ക് അങ്ങനെ ആഹ് കൊച്ചുങ്ങളെ കാണ് മ്പോ നമുക്കതിങ്ങനെ ഓട്ടോമാറ്റിക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊട്ക്കാൻ തോന്നും എനിക്ക ങ്ങനെയാണ് നമുക്കങ്ങനെ പറഞ് കൊടുത്ത ആഹ് ആഹ് നമ്മളിപ്പോ ട്യൂഷൻ പ്രൊഫഷണായിട്ടെ ട് ല്ലെലും നമക് തേയ്ജ്ല്ള്ള കുഞ്ങ്ങളെയൊക്കെ കാണ്ബം
ആഹ് ആഹ് മനസ്സിലാ ആഹ് തോന്നു ആഹ് ഉം ഉം ഉം അത് ആം പുസ്തകങ്ങള് കാണുമ്പോ നമ്മുക്കങ്ങ് പറഞ്ഞ് കൊട്ത്തോളാം മേത്താ ആഹ്
തൊരോതൊ ഞാന് എന്റെ മ ക്കളും വളരും ന്നെരെ മൊളൊക്കെ ഒമ്പതാം ക്ലാസ് വെരെ ട്യൂഷന് പോയിട്ടില്ല പക്ഷ തന്നതാ അത്രേം വല്ല്യ ക്ലാസ്സിലൊന്നും എനിക്ക് പഠിപ്പിക്കാൻ പറഞ് കൊടുക്കാൻ അറിയത്തില്ലായിരുന്ന് പക്ഷെ ഞാൻ കൂടിയിരിക്കുവായിരുന്നു അവരെന്താ സ്കൂളിൽ പഠിപ്പിച്ചേ ന്നുള്ളത് നമ്മളെ പറഞ് തരുവായിരുന്നു അന്നേരം അവര ഒന്നൂടെ പഠിക്കല്ലേ അത് ആഹ് അങ്ങനെ ഇരിക്കായിരുന്നു ആഹ് പിന്നെ എന്താന്ന് പഠിപ്പിചേ ന്നുള്ള കാര്യം നമ്മള് ശ്രദ്ധിച്ച് കേക്കുവായിര്ന്നു ആഹ് അങ്ങനെ അവരും പഠിക്കുവായിരുന്നു ന്നെ ട്യൂഷന് ന്നെ ഒമ്പതാം ക്ലാസ്സൊക്കെ ആയിട്ട് ട്യൂഷന് പോയിട്ട് അതും പോകത്തില്ലായിര്ന്ന് പിന്നെ നമ്മള് നിർബന്ധിച് ആഹ്
ആഹ് ആഹ് അഹ് ആഹ്
കൂടെ രിക്കുമ്പോ നം അമ്മള് ഇതഞ് ചെ ചേച് ച് വന്നതോടെ നമ്മള് നേരത്തെ ഉം അവര് വരുമ്പ ത്ത്‌ നെല്ലാ ജോലി ഒതുക്കി തീർത്ത് വെക്കും അവര്ടെ കൂടെ ഇരിക്കണോല്ലോന്നും പറഞ് ആഹ് അതല്ലാം ശരിയാണ് വെരുമ്പഴേ ബാഗ് മുംമ്പേ നോക്കും ബേഗ് തൊറന്ന് ബുക്കുകളൊക്കെ എട്ത്ത്‌ നോക്കും ഇന്ന് എന്താ പഠിപ്പിച്ചത് അത് അറിയാൻ വേണ്ടിയുള്ള ഒര് ആകാംക്ഷയായിരിക്കും പിന്നെ അവർക്ക് ടിഫി ആഹാരോക്കെ കൊട്ക്കത്തോള്ളായിരുന്നു അത് അത് നോ അത് മനസിന് ഒര് സുഖവില്ല
ആഹ് ആന് ആന് ആന് ഞാനീ എന്റെ മുന്ന മകള മോളെ കൊച്ച് വരുമ്പോത്തിൻ ഞാന് എളുപ്പം ചെന്ന് ഞാൻ നോക്കും
ആഹ്
എട്തി ഇന്നെൽത്തെകാര്യം എന്ത് വാ കൂടുതൽ പഠിപ്പിച്ചത് എന്നൊക്കെ നോക്കീട്ട് ആഹ് അന്നേരം അവർക്കും അതൊരു തൃപ്തിയാ പക്ഷെ ആഹ് അന്നേരം നമ്മളാണെങ്കിലേ ഞാനാണെങ്കിലും പല തവണയും പറഞ് കൊടുക്കും കേട്ടാ ഒരു കാര്യം തന്നെ
ആഹ് ആഹ് ആഹ്
പലതവണ പറഞ് കൊടുക്കാവത്തില്ലാര്ന്ന് പറയുമ്പോഴത്തേക്ക് ആ രണ്ട് പ്രാവശ്യം പറയുമ്പ ത്തേക്ക് അവക്ക് ദേഷ്യം വെരും ആഹ് ഞാനാണെങ്കി ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച്
ആവത് ആഹ് അമ്മമ്മാര്ക്ക് അത്രയും ക്ഷമ വരത്തില്ല അമ്മമാർക്ക് പിന്നേും കൊറ്ച്ചൂടി ക്ഷമ കാണും
പിന്നെ
ക്ഷമയില്ല ആ സത്യാണ് അല്ലെങ്കിലും പറഞ്ഞഞ് കൊടുക്കുന്ന ക്ഷമയോട കൂടി പറഞ്ഞ് കൊടുത്താലല്ലേ മനസ്സിലാവു അത് ചെല പേരൻറ്സ് കണ്ടില്ലോ ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് പഠിച്ചില്ലെങ്കി അവര് വഴക്ക് പറയും ദേഷ്യ പെടൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ട് എനിക്ക് തോന്നിയുള്ളത് നാളെ അവര് ആ കുഞ്ഞുങ്ങൾ അമ്മള അടുത്തോട്ട് വരുമ്പോൾ അമ്മ എന്നോട് ദേഷി ആ ദേഷി പിടിക്കും ആ മനസ്സിലിങ്ങനെ ആ ഒരു പേടി കിടക്കും പിന്നെ അത് പഠിക്കാനും തോന്നത്തില്ല ദേഷ്യം കാണിച്ചാ സ്നേഹത്തോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവര് കേൾക്കും ഹലോ
ആഹ് അതന്നെ അതന്നെ കേക്കും ആഹ് ഹെ ല്ലെ ആ കേൾക്കന്ന് കേക്കന്ന് കേൾക്കന്ന് ആ ഇനിയിപ്പോ നാളെ സ്കൂള് തുറക്കല്ലേ അപ്പൊ ഞാൻ ഞാൻ ചപ്പാത്തിന്നും അങ്ങനെയ ഉണ്ടാക ല്ല ഞൻ ആഹ് ഞാന് പുട്ടാ സാധാരണ പുഴുങ്ങുന്നത് പുട്ടേ ആഹ് പുട്ട് എനിക്കിഷ്ടാ ആ ഗോതമ്പപുടിന്റെ പുട്ട് ഞാൻ എന് പറഞാൽ തന്നെ രാവിലെയും ഇവർ ഞാനും ആഹാരം ഒക്കെ ആര്യ ഉഴുന്നൊക്കെ ആട്ടിയഅപ്പ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ എനിക്കത് പിടിക്ക ത്തില്ല അമ്മ ഞാൻ രാവിലെ പുട്ടുപുഴുങ്ങി തിന്നെ ആ പുട്ടുപുഴുങ്ങി തിന്നുമ്പോ നമുക്ക് പ്രമേഹത്തിന്റെറത് കിടക്കുനോണ്ട് പെട്ടെന്ന് വിശക്കാത്തില്ല
വിശക്കത്തില്ല ആ സത്യണ് ആഹ്
അതിലെന്നും അല്ല അത് അങ്ങോട്ട് തിന്നുമ്പോഴത്തേക്ക് വെള്ളം ഏക്ക് കുടിക്കും
ഓഹ്
നമ്മള് സഹിക്കുവല്ലോ ആ അന്നേരം വെള്ളം നമ്മള് ആ വെള്ളം നമ്മ ആവശ്യത്തിന് ചുട്ടും ശരീരത്തിന്റെ ഭാരം കൂ
കിട്ടുകയും ചെയ്യും ആഹ് ആ സത്യയാണ് ഉം ചോറ് അധികം കഴിക്കരുത് ന്നല്ലേ പറയണത്
ആ പച്ചക്കറിക
ഉം ശരി ചേച്ചി ഞാൻള ശരി ശരി ഓക്കെ ചേച്ചി ഞാൻ വിളിക്കാം ശരി ഓക്കെ ഉം ശരി ചേച്ചി ഞാൻ വെക്കട്ടെ ശരി ക്കെ
ഓ വെച്ച വെച്ച വെച്ച